ഹലോ
ആഹ, കേക്കുന്നുണ്ടോ?
ആഹ, കക്കുന്നുണ്ടല്ലോ.
ആഹ ഭക്മുക്കെ കഴിഞ്ഞോ?
ആഹ, ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഈയ്യാളോ?
ആഹ് അങ്ങനെന്നെ അങ്ങ ഞാനിപ്പോ വണ്ടിയിലാ ഉള്ളത് ഞാൻ എക്സാമിന് പോയതായിരുന്നേ
ആഹ്
ബി എസ് സുടെ എക്സാമി പോ രാവിലെ പോയത ഇപ്പോ വരുന്നത്
ആഹ് ആഹ്
വീട്ടിലെത്തിയില്ല, അതുകൊണ്ട് ഇന്ന് പകല് ഫുള്ളും ആഹ് ആരും വിളിക്കാനും സംസാരിക്കാനൊന്നും പറ്റിയില്ല
ഓക്കേ ഇത്
ആഹ്
ഇന്നും കൂടെല്ലേ ഉള്ളൂ
ആഹ് ഞായറാഴ്ചല്ലേ? ആഹ് ഉം എന്റെറെ ആഹ് പിന്നെ എന്താ പറയാ ങ്ങളായിച്ചരണ്ടെന്ന് തോന്നുന്നു എൻക്കി എന്താ ഹോയ്സ് ഒക്കെ എന്താണ്
എനക്ക് എന്താ ഉം ക്രാഫ്റ്റാ എനിക്കിഷ്ടം പിന്നെ ടോയിൻസ് പിന്നെ ഈ എന്താ റിസിൻ ആർട്ട് പിന്നെ എന്താ മണ്ടാൽ ആർട്ട് അതൊക്കെയ ഇഷ്ടം
ഉം അതൊക്കെ എങ്ങനെ ക്ലാസ്സിന് പോയി പഠിച്ചതാണോ
അല്ലല്ല അല്ലാതെ ഞാൻ ചുമ്മാ ഇരുന്നപ്പോ എന്താ അതൊക്കെ ഇന്ന് പഠിച്ചതാ
ആഹ് പിന്നെ ഹെയർ ബോം മേക്കിങ് കുറച്ച് പഠിച്ചട്ടില്ലോ ഓൺലൈനില്
ഹെയർ മേക്കിംഗോ
ഹെയർ ബോ ഹെയർ ബോ ഹെയർ ബാൻഡ് പിന്നെ ക്ലിപ്പ് ലകീത്തെ ക്ലിപ്പ് അങ്ങനത്തെ ഒക്കെ ഇല്ലേ
ഓക്കേ
ണ്ടായിരുന്നു വീട്ടില് ഇപ്പം ആ മോള് ചെറിയ എളേ ഏ ആ ഇപ്പ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഈ ബീൻസ് അങ്ങനത്തെക്കെ കാണുമ്പോള് പെറുക്കി വായിലിടും അതുകൊണ്ട് കൊറച്ച് കാലത്തേക്ക് നിർത്തിട്ടേക്കു വാ
ഉം എന്താ സ്പെഷലെന്ത്
ഇന്നെന്താ ചപ്പാത്തി കഴിച്ചു പിന്നെന്താ മീറ്റ്റോള് കഴിച്ചു ഇന്നതാ സ്പെഷ്യല്
ഹാ ഹാ ആഹ് ചപ്പാത്തിയാ നൈറ്റ് ഇന്ന്
ആഹ് എന്നും നൈറ്റ് ചപ്പാത്തിയാ
ആഹ് ആ ഞങ്ങള് ചോറ് തിന്നാ ഹ് വീട്ടില് എടക്കായിട്ടും ഏഹ് എങ്ങനെ ചപ്പാത്തി മതീന്നൊക്കെ ഒരേന്നേരം വെച്ച് കൊടുക്കും പിന്നെ രണ്ട് ദിവസം കഴിക്കും മൂന്നാം ദിവസം ചോറ് തന്നെ വേണ്ടേരും ഹ് അങ്ങനെ ഉം ഉം വേറെ എന്തേലും വർ ഇക്കന്തേലും ചെയ്യുന്നുണ്ടോ
ഇല്ലയില്ല
ആഹ ഏ വേറെ എന്താച്ച ലാസ്റ്റിങ്ങനെ ചെയ്യുന്നേനേല്ലേ
എന്താ
ക്രാഫ്റ്റ് ചെയ്യലന്നെയാ വേറൊന്നും വർക്കൊന്നും പോവുന്നില്ലാ
ക്രാഫ്റ്റ് പിന്നെ പാർട്ട് ടൈം ജോലി എന്തെങ്കിലും
ആഹ് ആഹ് ആഹ് മക്കളിണ്ടോ
ഇല്ല ഇല്ല ഇല്ല
നിങ്ങക്ക് മാരേജ് കഴഞ്ഞില്ലാ
ആഹ് കഴിഞ്ഞു
ആഹ്ആഹ് ആഹ് കൊറെ ആയോ കല്യാണം കഴിഞ്ഞിട്ട്
ആ ഫൈവ് മന്ത്
ഓ അത്രേ ആയിട്ടേ ഉള്ളൂ അല്ലേ
ന്നാഅതെ
ഉം അ പിന്നെ വേറെന്ത്ണ്ട്
സുഖാണോ
സുഖം തന്നെ ഹ് കൊഴപ്പുല്ല മക്കളെ നോക്കി വീട്ടിലിരുന്ന് പിന്നെ ഇതേപോലെ ഓൺലൈൻ എന്തേ ലൊക്കെ ചെയ്യും
ആ ആ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു
ഉം
ഹ് ആ പിന്നെ വേറെന്ത്ണ്ട്
എന്നാ ഇഷ്ടപ്പെട്ട ഫുഡ്
അങ്ങിനെയൊന്നുല്ല എല്ലാ
ആഹ്
ഉം നിങ്ങളെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ
പൂരി മന്തി ബെറോട്ട
ആഹ് ആ ആ അങ്ങനെന്നെയാ എനിക്കും ഹും ഹും
ആഹ്
ട്രാവല് ചെയ്യാൻ.
എന്താ
ട്രാവല് ചെയ്യാൻ ഇഷ്ടാണോന്ന്
ആഹ് ഭയങ്കര ഇഷ്ട എനിക്ക് ബൈക്കില് റൈഡ് ചെയ്യണതാ ഇഷ്ടം.
ആണല്ലേ ഹ ഹ ആഹ് എവിടെയൊക്കെ പോയിട്ടുണ്ട്.
ആ മൂന്നാറ് ആ പൊൻമുടി കന്യാകുമാരി നിക്കെ
ആഹ്
പാട്ട് കേട്ടാ
ആ ഹണിമൂണ് പോയോ കല്യാണം കഴിഞ്ഞേ ടെ
ആഹ് മൂന്നാറ്.
ആഹ് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഹ് ഏത് മാസായിരുന്നു നിങ്ങ പോയത് മാർച്ചിൽ. ഉം ആ മാർച്ച്, ഏപ്രിൽ അങ്ങനെതോഒരു മാസം പോയിട്ടുണ്ടായിരുന്നു കുറെ നാൾ ഞാൻ അങ്ങനെ പിന്നെ ഇത് പറഞ്ഞു ഇങ്ങനെ മൂന്ന് പിള്ളേരുണ്ട് അപ്പൊ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ പിള്ളേരായി പിന്നെ കുട്ടികളെ കൊണ്ട് പോകണ്ടേ ആ ഒരു ബുദ്ധി ഈ ലാസ്റ്റ് ടൈം ആയപ്പോ അങ്ങ് പോയി ഇഷ്ടാണ് പക്ഷ പിന്നെഅങ്ങനെ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറുപ്പത്തിലെ സ്കൂളില് ഇങ്ങനെ പോരാ ഇപ്പൊ കഴിഞ്ഞേന് പോയത് മൂന്നാറ് അവിടം വരെ പോയതേള്ളു.
ഉം ഉം
ഉം സ്കൂളിൽ പഠിക്കുമ്പോക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് ഒന്ന് രണ്ടു വട്ടം പിന്നെ ഇങ്ങനെ പോവാൻ പറ്റാത്തോരു സാഹചര്യങ്ങളായിരിക്കും.
ഉം ഏതുവരെ പഠിച്ചു.
ഞാൻ പ്ലസ് ടു
ന ന ഞാനും പ്ലസ് ടു
ആഹ് ആഹ്
പിന്നെ കമ്പ്യൂട്ടറിന് പോയിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ആഹ്
ഏത് കോഴ്സാ എടുത്ത പ്ലസ് ടു.
പ്ലസ് ടു ഞാൻ ഹ്യൂമാനിറ്റീസ്
ഉം മം
ഉം ഹ്യൂമാനിറ്റീസ് ആ ണ്എടുത്തത് പ്ലസ് ടു അത് ഞാൻ സയൻസാ എടുത്ത് എട്ട് നില പൊട്ടി പിന്നെ ആ കല്യാണൊക്കെ കഴിഞ്ഞു പ്പായേന്ശേഷം എട്ത്തത് ഫസ്റ്റായിട്ട്
എങ്ങനെ എഴുതി എടുത്തേ
ഏഹ് പ്ലസ് ടു തുല്യതയില്ലേ നമ്മക്കിങ്ങനെ കുടുംമ്പസ് സ്രി സാധാമിഷൻന്നൊക്കെ പറഞ്ഞ്ട്ട്.
അതെങ്ങനെ?
അയ് സാക്ഷരതാ മിഷന്റെ ഏഹ് തുല്യതയില്ലേ?
തുല്ല്യതാ പരീഷ അതെങ്ങനെഴ്ത്ന്നെ?
അത് നമ്മള് പിന്നെ ആഹ് കേക്കുന്നില്ല?
ഉം ആഹ് പറഞ്ഞോ പറഞ്ഞോ.
അത് നമ്മള്. ന്നെ കുടുംബശ്രീ ഏഹ് കുടുംബശ്രീ ബാക്കിയെ എല്ലാര്ന്ന് സാക്ഷരതാ മിഷൻ തന്നെ പർഞ്ഞ്ട്ട്ണ്ട് പഞ്ചായ ത്താരോട്ക്കെ ചോയ്ച്ചാലറയായിരിക്കും അങ്ങനെ അതുവഴി. ആഹ് പിന്നെ നമ്മളെത്രെ രണ്ടായിരൊ അങ്ങനെങ്ങാണ്ടോ തോന്ന് ഫീസ് അടക്കേണ്ടതെ ഞങ്ങളെ എ റ്റീവിവാവ ക അതുകൊണ്ട് ഞങ് ക്കങ്ങനെ ഫീസ് ഒന്നും അടക്കണം ഞങ്ങക്ക് ഫ്രീ ആയിരുന്നു വിദ്യാത്ഥി ഫീസ് മാത്രേ അട ക്കേണ്ടി വന്നിട്ടുള്ളു.
ആഹ്.
ആഹ്. അങ്ങനെ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് പിന്നെ പ്ലസ് വൺ എഴുതി അത് പാസ്സായി. പിന്നേം പ്ലസ് ടു എഴുതി അതും പാസ്സായി. സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി ഇപ്പൊ കൊഴപ്പുല്ല നല്ല രീതി. പോന്ന് ങ്ങത് ഫുള്ള് ഇങ്ങനെ .
ഏഹ് എല്ലാ പേരും ജയിക്കോ?
അത് നമ്മൾ എഴ്തിയ സമയത്തൊന്നും അത്ര ഹ് റിസ് ക്കില്ലായിര്ന്ന് ഇപ്പം ഇപ്പപ്പ കൊറച്ച് ഏഹ് ടഫാന്ന് തോന്ന്ന്നു എഴ്ത്ന്ന. പകുതി മുക്കാൽ ആൾക്കാരും എ പാസ്സാവ്ന്ന്ണ്ട് പിന്നെ. ഏഹ് കിട്ടാ ഫെെൽ ആവുന്നവര് പിന്നെ എഴ്തിയെട്ക്ക്‌ന്ന്ണ്ട്. ക്ക വരെഴ്തിയെട്ക്ക്ന്ന്ണ്ട് എഴ്തിയവരൊക്കെ അധികം മ് മിക്ക ആൾക്കാരും പാസ്സാവുന്നുണ്ട്. ഒട്ടും അറിയില്ലാത്തവര് വരെ പാസാവ്ന്ന്ണ്ട്.
ഉം ഉം.
ഉം അതാവുമ്പോ നമക്ക് അങ്ങീകാരുള്ള ഏഹ് സർട്ടിഫിക്കറ്റാണല്ലോ.
ഉം ഉം.
തും മറ്റേത്പോലെ തന്നെ ഉള്ളതാത് സർട്ടിഫിക്കറ്റ് വാല്യൂള്ളത്. നമ്മള് പിന്നെ . അങ്ങനെ ഫസ്റ്റാ എൻ ഐ എസിന്റെ ഒക്കെ ഞാൻ കൊർച്ച് കൊട്ത്തിട്ട് ആ ഫസ്റ്റെന്നെ ഇപ്പഴൊന്നും അല്ല പ്ലസ്. റ്റു കൈഞ്ഞ പാടെ കൊട്ത്ത്ട്ട്ണ്ടായിര്ന്ന്. അത് ഇപ്പർഞ്ഞ പൈസ പത്ത് എത്രയാ പ ഒമ്പഹ്നായിരൊ അത്രയെങ്ങാണ്ടൊ അടച്ച് ഞാന്
ആഹ്
എന്നിട്ട് അത് പിന്നെ എഴ്താൻ പറ്റീട്ടില്ല.
ആഹ്
ഉം ഉം അത് പഷേ ഇ വാല്യൂ ഇല്ല പി എസ് സിക്കൊന്നും എട്ക്കൊന്നും ഇല്ലാന്ന് തോന്ന്. സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് ഞാൻ പിന്നെ എക്സാമൊന്നും എഴ്താൻ പോയില്ല. നെ ഇതിന്റെ വാല്യു. ഏഹ് ഞാനങ്ങ് എഴ്തി.
ആഹ് ആഹ്
ങ്ങള് പ്ലസ് ടു പാസല്ലേ?
ആഹ് പാസ.
ഉം ഉം ഏതാ വിഷയെട്ത്തെ?
കോമേഴ്സ്
കൊമേഴ്സാ
ആഹ്
ഉംമ് ഞാ സമയത്ത് ഏഹ് ഇതാട്ത്തത് സയൻസായിരുന്നു എട്ത്തത് ആ ഒരാവേശത്തിനെടുത്ത പഠിക്കാനും പറ്റുന്നില്ല എന്റെ കൂടെയുള്ളവരൊക്കെ പറ്റുന്നില്ലാന്നും പറഞ്ഞ് നിർത്തി. പിന്നേ
ആഹ്
ഇംഗ്ലീഷല്ലായിരുന്നു ഇംഗ്ലീഷങ്ങനെ പിന്നെ പഠിക്കാനും ബേക്കോട്ടായി ആകെയൊരു മടുപ്പ് കുടി
മ്മ്ഹ്
മ്മ്ഹ് പിന്നെയെല്ലാരും ആ കെടക്കാറാ കെടന്നോ കെടക്കാറായോ?
ആഹ് കെടന്ന്
കെടന്നൂലെ
അവിടെയോ
ഇല്ല ഞാനിത് വീട്ടിലെത്തിയിട്ടില്ല ഞാനെന്റെ വീട്ടിലാ എന്റെ വീട്ടില് മക്കളാക്കീട്ട് അവ്ട്ന്ന് ഞങ്ങളെക്സാമിന് പോയതാ ഏട്ടനുണ്ടായിര് ന്നു അങ്ങനെ മിന് പോയി പോയിട്ട് ട്ട് ഏഹ് തിരിച്ച് വരുന്ന വഴി ഇപ്പവ്ടെ അമ്പലത്തിന്റവ്ടെ നിർത്തിയിട്ടേക്കുവ ഏട്ടൊരത്യാവശ്യായിട്ട്റങ്ങി ഞാനങ്ങനെ ഫ്രീയായതോണ്ട് നോക്കീതാ
ഒ ഓ ശെരിയടാ അപ്പം
ആഹ് ന്നാ ശര്യേന്നാ
ആഹ് ശരിശരി